ഹലോ അസ്ലാമേക്കും
അലൈക്കു ഇസ്ലാം
മൂ എന്താ എന്താവർത്താനം ആ കേക്കണ്ട് കേക്കണ്ട്
നല്ല വർത്താനം സുഖം ഉം എന്താ അവിടുത്തെ കാലാവസ്ഥയൊക്കെ എങ്ങനെ ഉണ്ട്
ഇവിടുത്തെ കാലാവസ്ഥന്ന് പറഞ്ഞാന്ന് നല്ല ചൂടുള്ള കാലാവസ്ഥയ
ഇവിടെ
വെറുതെ ഇരിക്ക നല്ല ചൂടാ മഴയൊന്നു ഇല്ല
ആ ഇന്ന് മഴയില്ലേ ഇന്ന് വൈ രാവിലെ ചെറുതായിട്ടൊരു മൂടലുണ്ടായേന് ഉച്ചക്ക് ശേഷം മഴയൊന്നുല്ല
അല്ല
ഞാന് എനിക്ക് പണി ബെഡിന് കവർ ഇടുക അതൊക്കെ പണി ഇന്ന് ബെഡ്ഷീറ്റൊക്കെ തിരുമ്പിട്ടിന്ന് വെയില് കണ്ടപ്പളേ അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കുക അതൊക്കെയാണ് പണി
ആ ആ മൂ എനിക്കൊന്നും മണില്ല ഫോൺ വിളിക്ക
ആഹ് അ ശരി ഏ അയ് ശരി
കെണറ്റ്ന്ന്‌ വെള്ളം മുക്കണം അപ്പൊ കൊറച്ച് ഇല്ല കുട്ട്യാളായിട്ടില്ല കുട്ട്യാളായിട്ടില്ല ഇനിം നോക്കണം ഹലോ അല്ലല്ല പഠി ക്ക്ന്ന് പഠിക്ക് പഠിക്കണന്നുല്ല ഞാൻ കല്യാനൊക്കെ കുട്ടികളായിട്ടില്ല
ഏ അയ് ശരി
പിൻ ഉം പിന്നെ എന്താ വേറെ എന്തൊക്കെയാണ് ചായൊക്കെ കുടിച്ചോ
ആ ഉച്ചക്കത്തെ ഫുഡൊക്കെന്തേയ്‌
ഉച്ചക്കത്തെ ഫുഡന്താ ചോറും കറി ചെറിയ ചോറ് സാധാ ചോറ് നെയ്ച്ചോറും മീൻ പൊരിച്ചതും
നെയ്ച്ചോറോ
നെയ്‌ച്ചോർക്ക് മീൻ പൊരിച്ചതാണ് ഇവിടുത്തെ കോമ്പിനേഷൻ
ആ ആഹ് ഞാൻ അദ്യായിട്ട് കേക്കാ വെറും മീൻ പൊരിച്ചതോ എന്ത് മീൻ പൊരിച്ചത്
അത് അങ്ങനെയല്ല അത് സംഭവം ഇപ്പം എന്റെ ഹസ്ബൻഡന് മീനാണ് ഇഷ്ടം
ഉം അങ്ങനെ ആക്കിയതാ
ഹാ അപ്പൊ പിന്നെ മീനാണ് കൂടുതൽ ഇഷ്ടം അപ്പൊ ഞാൻ മീൻ രാവിലെ പൊരിച്ചപ്പോ നൈ ചോറ് എന്തായാലും പോരേ ശകലം നെയ്ച്ചോർ ഉണ്ടാക്കി ന്നാവേ ആവോല്ലോ
കറിയോ
കറി രാവിലത്തെ ഗ്രീൻ പീസിന്റെ കറി ണ്ടായിനു അത് തി
ഏ അങ്ങനെ ആ ആ അയ് ശരി ഇവിടൊക്കെ ചിക്കനൊന്നുല്ലാതെ ഒറ്റൊന്നിനും എറങ്ങൂല ഇച്ചന്നെ വലിയൊരു ഇത് പോകൂലട്ടൊ പിന്നെ കുട്ട്യാളെ പറയണ്ടാ പറിം ഞാൻ എന്റെ പുതിയപ്പളാ പറഞ്ഞു കൂട്ടാനില്ലാതൊക്കെ തിന്ന് ശീലാവാണെന്ന് പക്ഷെ- എനിക്കങ്ങനെ എറങ്ങൂല പിന്നെങ്ങനെ
പക്ഷെ അത് ഇപ്പൊ കണ്ട് പറ്റി കഴിഞ്ഞു
ഉം ഇപ്പൊ ഞമ്മുക്കൊക്കെ ശീലായ് അങ്ങനെ-
ഇപ്പൊ നമ്മക്കശീലായി നാ നമ്മളിപ്പോ ഒറ്റക്ക് താമസിക്കാണ് അപ്പം നമ്മള് ഒറ്റക്ക് താമസിക്കുമ്പോ സാധനം കൊണ്ടരും അപ്പൊ നമുക്ക് അങ്ങനെ ശീലായി കൂട്ട് കൂടുംബ ഒറപ്പാണ് കൊറേ ആൾക്കാരുണ്ടെങ്കി സാധനം തെകയൂല്ലാലോ അപ്പൊ എങ്ങനിം- തിന്നും ഉം ഇപ്പോന്റെ വീട്ടിൽ ആ- അതാണ് അങ്ങനെ ശീലാ എന്റെ വീട്ടില് കൊറെ ആൾക്കാരാണ് അപ്പൊ എന്റെ വീട്ടില് മീനൊന്നും അധികം ഉണ്ടാവുല്ല
ഏ വീട്ടിൽ നാത്തുമാരും ആങ്ങളെ പെണ്ണുങ്ങളും കുട്ടി
ആഹ് എല്ലരും ഉണ്ട് അപ്പൊ സാധനം തെകച്ചാതെകയൂലയ്
ആഹ് അതന്നെ
അപ്പൊ പിന്നെ വീട്ടില് ചെലപ്പോ ചെറുപയർക്കറിയോ അങ്ങനെത്തെലൊക്കെ ഉണ്ടാക്കുള്ളൂ എന്നും മീനൊന്നുണ്ടാവൂല കയ്യൂല പക്ഷെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഞാനും ഹസ് മാത്രയോണ്ട് ആ അപ്പൊ ഞങ്ങൾ ഉണ്ടാക്കും അപ്പ പിന്നെ ഹസ്ബന്ഡന് വാണം അപ്പ അങ്ങനെണ്ടാക്കും ഹസ്ബൻഡ് മെക്കാനിക്ക
ഏയ് അയ് ശെരി
ഉം മെക്കാനിക്കാന്നറഞ്ഞ ആ അത് നിർത്തിക്ക്ന് ആ പണി നിർത്തിക്കണ് ഇനി വേറൊരു പണി നോക്ക നോക്കണം ഇല്ലത് വിചാരിക്ക-
ഏ അയ് ശെരി പിന്നെ പൊ റത്തൊക്കെ പോവലില്ലേ ഇങ്ങൾ
ആഹ് പൊറത്തൊക്കെ പോവും എപ്പ പൊറത്ത് പോയി ചായ കുടിച്ചങ്ങനെ പോരും എപ്പോയെങ്കിലൊക്കെ ണ്ടെങ്കി ടൂർപോവും
അതെ
ഹസ്ബൻഡറിന് ഇഷ്ടാ ഇടക്കെടക്ക് പൊറത്തിറങ്ങി പൊറത്തിന്ന് ചായ കുടിക്കാൻ അപ്പൊ അങ്ങനെ പോയി എനിക്ക് വല്യ ഇഷ്ട്ടോന്നുല്ല
ഏ
എനിക്ക് വീട്ടില്ക്കാനാഷ്ടം
ആഹാ ഇൻക്കൊക്കെഷ്ടാണ് പൊറത്തറങ്ങണ്ട താമസുള്ളു എന്തോരിഷ്ട്ടമാ പോവാനൊക്കോ പോവാനും ദേമാരി ഞങ്ങളെ അയൽവാസിയാളും ഉഷാറാണ് അപ്പൊ ഞങ്ങളങ്ങനെ ഞങ്ങളെല്ലരും കൂടി- കൂടികാണ്ട്‌ അങ്ങനെ പോവലുണ്ട് ഞങ്ങള് പിന്നെ ചാടിക്കാന് വെറുതെ നടക്കാന് വെറുതെങ്ങന അയ്ലിതിലിം ഒഴഞ്ഞി ഒഴഞ്ഞി നടക്ക-
രസ്സാണ്
സാണ്റയാ
രസാണ് വർത്താനം പർഞ്ഞ് നടക്കാനൊക്കെ ശേ പിന്നെ എനിക്ക് പറഞ്ഞാല് പൊതുവേ അങ്ങൻത്തീല് താൽ എനിക്ക് ഇഷ്ടാണ് മൂത്തച്ചിയാളൊക്കെ പോണേ കൂട്ടത്തില് പോവാനിഷ്ടാണ് പിന്ന ഹസ്ബന്റിനിഷ്ട്ടല്ലന്നല്ലട്ടോ എപ്പോഴെങ്കിലൊക്കെ ഇഷ്ടാണ് എപ്പഴും ഇങ്ങന
ആഹ് അത് ശ
മാസത്തിലൊര് അ രണ്ടാഴ്ച കൂടുമ്പൊ ഒരു പ്രാവ്ശ്യോക്കെ പോവും
ആ ലോങ്ങൊക്കെ പോയിക്കോങ്ങള് ലോങ്ങൊക്കെ പോയിട്ട് നിക്കോ?
അക്കെ പണ്ട് ഇപ്പല്ല
ഏ
അതൊക്കെ നിക്കാഹ് കഴിഞ്ഞന്ന് നിക്കാഹ് കഴിഞ്ഞ ആഴ്ച്ചേല് ആഴ്ച്ചേല് എല്ലോട്ത്ത്ക്കൊണ്ടോയേനി
അത് നിക്കാഹയ്ഞ്ഞാ വേറൊരിതാണേയ് പിന്നെ കഴിഞ്ഞില്ലേ പുതുമ കഴ്ഞ്ഞില്ലേ പിന്നെത്രല്ലേണ്ടാവുള്ളൂ അതെ ഇം
ആഴ്ചേലാഴ്ചേല് വരും ചെയ്യും എല്ലോടത്ത്ക്കും കൊണ്ടോകും പിന്നെ ഓൽക്കും അങ്ങനെ ഇഷ്ടാണ് കൊണ്ടോകാനൊക്കെ ഇഷ്ട്ടേക്കാരം
അപ്പൊ അന്ന്മ്മക്ക് പുതുക്കല്ലേ അപ്പ
അന്ന് പുതുക്കല്ലേ ഹലോ ഹലോ ഹലോ
നി പോലെ വർ നോക്കാണ്
അതേ റേഞ്ചില്ല ശേർതെന്തോ ആയതാ ഇപ്പ കേക്കിണ്ട് ആഹ് ഇങ്ങനെയൊക്കെയാണ് അപ്പൊ അന്ന് കൊണ്ടോയിരുന്നു പിന്നെർഞ്ഞാ പിന്നെ ഞമ്മക്കും ഇച്ചുത് ഷ്ടം ഫാമിലീസിന്റെ കൂടുതൽ പോവാനാണ് കൂടുതൽ ഇഷ്ടം അപ്പോഴാണ് നമുക്ക് എന്തെങ്കിലൊക്കെ
ഏഹ് ശരി
ഉം അങ്ങനെയൊക്കെയാണ്
ഇനിക്ക് പോ പോകുവെച്ച ഞങ്ങളെ ഒയിവെള്ള സമയത്തൊക്കെ ഇഷ്ടാണ് പോകാത്ത പ്രശ്നൊണ് ആ ഞങ്ങളിപ്പോ വെക്കേഷനിൽ പോയി രണ്ട് മൂന്ന് ദിവസം മൈസൂരിലേണ് ഞങ്ങള് ഫ്രണ്ട്സാളും ഓരെ വൈഫുമാരും പെണ്ണുങ്ങളും തരി കൂടി ഒക്കെ പോയിന് ഞങ്ങള് കുട്ടികള് എല്ലാരും ആ അങ്ങനെ എല്ലാരും കൂടെക്കെ പോയിനി പിന്നിവരൊറ്റക്കും പോവും അയ്ന് മു ന്നെ ഞങ്ങള് വയനാട് പോയിട്ട് രണ്ടീസം നിന്നു
ലൈഫെന്നെ
ആ അതൊക്കെല്ലേ ഉള്ളൂ
അതൊക്കെന്നുള്ളു അത് ശരിയാ അതൊക്കെന്നുള്ളു അങ്ങനെപ്പോലന്നെ ഉം അതൊക്കെന്നെ രസം പിന്നൊന്നാമതെന്താറിയൊ ഇൻക്ക് പർഞ്ഞാ അധികം ഞാന് പഠിക്കാൻ ഭയങ്കര ഇഷ്ടാ
ഏഹ്
പക്ഷെ പഠിത്തം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടിവന്നു. പ്ലസ് ടു വരെ പഠിച്ചു. പിന്നെ കെട്ടിച്ചു. പഠി കിക്കൂലാന്ന് പറഞ്ഞോ? പക്ഷേ പിന്നെ കൊറെ വാശി പിടിച്ച് ഞാൻ ബി എസ് സി പഠിച്ചു. സ്റ്റോപ്പെഴുതാം പിന്നെ പി എസ് സി രണ്ടുവർഷം പഠിച്ചു. പക്ഷെ പി എസ് സി കിട്ടിയില്ല. പിന്നെ അക്കൗണ്ടിങ് പഠിച്ചു. ഇനി എവിടെയങ്കിലും ജോലി കേറണം.
അക്കൗണ്ടിങ്ങ്പഠിച്ചോ? എവിടേലും കേറണല്ലേ വെറുതെ അങ്ങനെ ഇരുന്നിട്ട് ബോറടിച്ചൊണ്ടല്ലോ?
സത്യാണ് എവടെങ്കിലും കേറണം ഇപ്പൊ ഞാൻ പോയിനി പിന്നെ എന്താച്ചാ അവിടെ എനിക്ക് കൂലിയൊക്കാത്തോണ്ട് ഞാന് ഒഴിവാക്കിത.
ഏ അത് ശരി.
പോകണം. വണ്ടി കൂലി പോലും ഒക്കാതെഞ്ഞ നടക്കൂലല്ല
എന്നാലിപ്പോ നമുക്ക് കാര്യം ഇല്ലല്ലല്ലേ അത് രാവിലെ തന്നെ ആ പണിയൊക്കെ ഒരുക്കി പാഞ്ഞ് വെറുതെ ആയിട്ട് കാര്യംല്ലല്ലോ എന്തെലും കിട്ടണ്ടെ അതുമേന്ന് വെറുതേ ആ
അപ്പ അതുകൊണ്ട് നിർത്തിച്ചു. പാതിവയൽ ഉപേക്ഷിച്ചു ഒരു മാസ പോയിട്ടുള്ളു കറക്റ്റ്. ഒരു മാസത്തില് കിട്ടിയത് ആയിരം റുപ്യ.
ഏ ആകെ?
ആ അതെ. മൂവായിരം ഉണ്ടായിനി ശേഷംഞാനപ്പ പകുതിവെച്ച് നിർത്തി എനിക്ക് പോവാനാവൂല. വർക്ക് എന്താ അവിടെ ഓരോരുത്തർ അല്ല അതെന്താ വെച്ചാ ഓരോരുത്തർ ഈ പാസ്പോർട്ട് ല്ല പാസ്പോർട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യാനുണ്ടാവുല്ലോ?
ആ ആ ആ അതവന്
ആ ഒരു ഓഫീസിലിനി അത അവിടെന്ന് അവിടെ പറഞ്ഞ ഒരു ഏരിയയിൽ ആരും വരൂലങ്ങനെ അതായത് ഓൺലൈൻ ആയിട്ടാണ് മൊത്തം. അപ്പൊ എന്താ വെച്ചാ ഒരു ദിവസം ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനുണ്ടെങ്കി ഉണ്ടാവും. ഒരു മൂന്നുദിവസം കൂടുമ്പോ ഒന്ന് വന്നെങ്കിൽ ഒന്ന് അതുള്ളൂ. അപ്പ ആ ഒരു ടിക്കറ്റിന് വേണ്ടി കാവലായി എനിക്കവിടെ രാവിലെ മുതല് വൈകുന്നേരം വരെ വെറുത നിക്കാനാവില്ല അപ്പൊ ഞാൻ വിചാരിച്ച് അതിനക്കാളു നല്ല വീട്ട ഒറങ്ങും ഒറക്ക എങ്കിലും
ഹ ഹ ഹ ആയിന അവർക്കെങ്കിലും കിട്ടും. വെറുതെ സമയം വേസ്റ്റ് ആക്കണ്ട. അവിടെ ഉറങ്ങാനും പറ്റില്ല. നമ്മളൊ ഒരു ജോലി എടുക്കും അതിന്റെ രീതിക്ക് നിക്കണ്ടേ? സ്ഥാപനത്തിലാകുമ്പോ അതിനനുസരിച്ച് നിക്കണ്ട അല്ലേ?
ക്ക പിന്നെ കൊറെ എ ആയിരംറുപ്യാത തന്നു തരില്ലാന്നൊക്കെ പറഞ്ഞ് പൗതിക്ക് നിർത്തിയല്ലേന്നക്കെ പറഞ്ഞിട്ട് തരുലാന്നൊക്കെപറഞ്ഞ് പൈസയേ.
ഏ അത് ശരി.
എനിക്കൊരായിരം കിട്ടി.
ആ ഹ ഹ ഹ അങ്ങനെയൊക്കെയാണ് അടുത്തൊക്കെ വീടുകളുണ്ടോ? അയൽവാസികളൊക്കെ എങ്ങനുണ്ട്?
ഓ അയൽവാസികളൊക്കെഇഷ്ടം പോലുണ്ട്. ഇഷ്ടം പോലുണ്ട്. കയറാം
ഏ രസാണല്ലോ പെരുന്നാൾ സമയൊക്കെ വരുമ്പോൾ രസല്ലേ നിങ്ങൾക്കൊക്കെ? ഞങ്ങളിവിടൊക്കെ നല്ല രസാട്ടോ. അവരൊക്കെ ഇവിടെ വരും മെലാഞ്ചി ഇടാൻ വരു വും പിന്നെ രാത്രി അങ്ങോട്ട് പറഞ്ഞ ഇങ്ങോട്ട് പറ അങ്ങട്ട് മേടി ഇങ്ങോട്ട് മേടി
ഹ ഹ അങ്ങനെ രസാണ് അങ്ങനെ ഞങ്ങെന്താ വെച്ചാ മൂത്തച്ചണായിട്ടല്ല കൂടുതൽ പോകണ്ടള്ളൂ അല്ലാതെ അയൽവാസി
ആശരി.
മൂത്തച്ച് പില്ല കളിയും ചിരിയെക്കെ ആയിട്ട് ഇങ്ങനെ എല്ലാ മുത്തച്ച്കളും നല്ല ഞങ്ങള അതേ പ്രായക്കാരാ രണ്ടു വയസ് രണ്ടു വയസ് മാത്രല്ലൂ എല്ലാവരും. അപ്പ സുഖ വല്ിയ മുത്തിച് മാത്രം ആ ഒക്കെ അടുത്തി ഒരാൾ പറ കൊറച്ച കിട്ടാ ഒരാൾ കൊറച്ചു ട്ടാ ബാക്കി രണ്ടാൾ ഇവിടെ അടുത്ത
ഏയ് ആയി ശരി
ഒരാൾ സ്ഥലം വങ്ങട്ട് പോയിടുത്തക്ക ബാക്കിയുള്ള
നപോ ഞാൻന്റെ വി ക്ഷീന നന്നാക്കാൻ കൊടുത്തി. ഞാൻ പറ്ഞ്ഞല്ലേനൗഫൽ ഞാ അവിടെ പാലിയറ്റീവിന്റെത് തന്നീന അത് പൈസ കൊടുത്തു സിത വങ്ങ അത് ചെിലപ്പോ വരുമ്പോ ഉണ്ടാവലോ ഇടി ഇവിടെ അപ്പ അങ്ങനെ ഒറ്റൊക്കെ പോയ സമയത്തേക്ക ആാരോ അല്ല ഇവിടെ ആയിക്കോ ഇവിടെ ചിലപ്പോ ഞങ്ങ ഇണ്ടാവൂലേ ഇപ്പൊ പോയിുണ്ടാവും അല്ലെങ്കിൽ വരും വരുമ്പോ നമ്മള ഇണ്ടാവൂല അപ്പം വരുമ്പോ കൊടുക്കാ ഞ്ഞാാലേ
മോശല്ലലെ
ങ്ങനെ വെരാ ചെലപ്പോ നമ്മള് വീട്ട് പോയസമയെത്തൊ അല്ലെങ്കി എവ് ക്കേം പോയ സമയത്തേക്കാരം ഓൽക്ക് ഓലൊയ്വ്നല്ലേ വെരാ അപ്പൊ ഞമ്മള് കാണൂല്ല അങ്ങനൊക്കെ പറ്റും ചെൽപ്പോ
അതെ അതെ പിന്നെ
മയം കൊറേ ആയല്ലോ അപ്പൊ ന്താ ആ ന്നാ ശെരി
ന്നാ ശരി അസ്സലാമലൈക്കും
ആയ്ക്കോട്ടെ വലക്കും മുസ്റ്റലാം